ഹലോ
ക്കുന്നുണ്ടോ
ഓ കേക്കണ്ട്
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഓ കഴിച്ചു ഫുഡ് കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ
എത്ര മണിക്കാ കഴിച്ചേ
ഞാന് ഒരു എട്ടുമണിയൊക്കെ ആയണ് കഴിച്ചപ്പോ
ആ ശെരി അപ്പൊ കഴിക്കുന്നതാ നല്ലത് കാരണമെന്ന് പറഞ്ഞാ നമ്മള് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂ ക്കൂറൊക്കെ മുന്നേ കഴിക്കണം എന്നുവച്ചാ ഫുഡ് ഡൈ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ
ആ ആ ആ അ എന്താട്ടാ എങ്ങനെയൊക്കെന്ന് ക്ക എനിക്കറിയോ ഇതായി ഇപ്പൊ ഞാൻ നല്ല തടിയില്ല ഒരാളാണ് എന്തൊക്കെയണെന്നില്ല അതിനെ കുറിച്ചൊക്ക ഒന്ന് കുറിച്ച് പറഞ്ഞു തരാമോ രാവിലെ എന്താ കഴിക്കണ്ടിയേ
ബേസിക്കലി നമ്മള് നമ്മുടെ ഹൈറ്റും വെയ്റ്റും വെച്ചിട്ട് നമ്മുടെ ബോഡി മാ സിന്റക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ ഒരു ഇത്ര ഹൈറ്റ് ള്ള ആൾക്ക് ഇത്ര വെയ്റ്റ്ള്ള ആൾക്ക് ഇത്ര വെയിറ്റ് വേണം എന്നല്ലേ പറയാറ്
ആ വൈറ്റ് ആ വെയ്റ്റ് ഉണ്ടാവണ്ട് ആ
ആ വെയിറ്റ് ആ അങ്ങനെ വെയിറ്റ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ ഓവർ ആണെങ്കിലാണ് നമ്മള് ഇത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ആദ്യം അല്ലാതെ എനിക്ക് ഭയങ്കര തടികൂടുതലാണ് പറഞ്ഞു കുറക്കരുത് പിന്നെ നമ്മള് ഒരു ഡോക്ടറിനെ പോയി കാണുക കാരണംന്ന് പറഞ്ഞ നമ്മള് കൊ കൊറേ ഭക്ഷണം ഒഴിവാക്കാനല്ല പ്രോപ്പർ ആയിട്ട് കഴിക്കുക ഇപ്പൊ രാവിലെ ഏഴ് മണിക്ക് ഇത്ര പ്രോട്ടീന് ഇത്ര കാർബോഹൈഡ്രേറ്റ് ഇത്ര കഴി
ഈ കോഴി മുട്ടയും ബായും തിന്നല്ലേ കോഴി മു കോ ഒരു കോയിമുട്ടയും ഒരു പയവും പീഞ്ഞത് തിന്നാൻ പറ്റ അങ്ങനെ പറ്റുവോ അല്ലെങ്കില് പ ദോശ അങ്ങനെ എങ്ങനെയ കഴിക്കണ്ടിയേ
ദോശ കഴിക്കാം ദോശയന്ന് പറയുമ്പോ അരിയല്ലേ അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ് ആണ് ത്തില്ലേ അപ്പം ദോശയുടെ കൂടെ കുറച്ച് പ്രോട്ടീൻ ഒക്കെ വരുവാണെക്കി പയറ് പോലത്തെ കറിയോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് മീൽആയി ട്ട് പോവും ഇപ്പം നമ്മൾ ദോശയുടെ കൂടെ ചമ്മന്തി ഒക്കെ കഴിക്കുകയാണെങ്കിൽ ചമ്മന്തിന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടത്തില്ല
ആ കിട്ടോ ഇല്ല ഇല്ല ഇല്ല അതന്നെ അപ്പൊ ഈ പ ദോശ ന്റെ കൂടെ ചെറുപയർ പയർ വർഗ്ഗങ്ങളൊക്കെ തിന്ന അല്ലേ
ആ പയർ വർഗങ്ങള് അല്ലെങ്കിൽ സാമ്പാർക്കെ തിന്നം സാമ്പാർ വെജിറ്റബിൾസ് വച്ച് ഉണ്ടാക്കുന്ന അല്ലേ ആ അല്ലെങ്കിൽ നമുക്ക് ദോശ ഈ ചെറുപയറൊക്കെ ഇട്ട് അല്ലെങ്കിൽ റാഗിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാലോ
ആ ഉണ്ടാക്കാം ആ എന്താ അപ്പൊ അങ്ങനെ രാവിലെ നമ്മള് രാവിലെ നീസാടെ തന്നെ നമ്മൾ അതാ തിന്നണ്ട് അങ്ങനെ തിന്നണോ അല്ലെങ്കിൽ
അല്ല നമ്മള് രാവിലെ എണ്ണീറ്റ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് നമ്മള് ഒന്ന് വൃത്തിയാവുക അത് കഴിഞ്ഞിട്ട് നമ്മള് യോഗയോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ അത് ഇപ്പൊ എന്ത് എക്സസൈസ് ആയാലും ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് നമ്മള് ചെയ്യുക
ആ ഓക്കെ ഓക്കേ ആ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ
ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് പിന്ന നമ്മള് ഒരു എട്ട് മണിയാകുമ്പോഴേ ഫുഡ് കഴിക്കത്തുള്ളൂ
ആ ഫ ആ ഫുഡ് കഴിച്ച ആ
ആ അപ്പൊ ഫുഡ് കഴിക്ക പിന്നെ നമ്മള് പിന്നെ എട്ട് ടു ഒരു മണിയാവും നമ്മള് ഉച്ചക്കത്തെ കഴിക്കാന് അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ലഘുവായിട്ടൊക്കെ കഴിക്കാം ഒരുപാട് ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒന്നും നമ്മൾ കഴിക്കരുത് എണ്ണ ചേർത്ത ഫുഡ്സ് ഇതൊക്കെ
ആ ബേക്കറി ആണ് ആ ആ ബേ ബേക്കറിയാണ് ഇന്റെ ഏറ്റവുംത് ഞാൻ ബേക്കറി നല്ലോ കഴിക്കും എന്ന
ആ അങ്ങനെ കഴിക്കരുത് കാരണം ബേക്കറിന്ന് ഒന്നും കിട്ടത്തില്ല ഇപ്പോഴത്തെ ബേക്കറിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കൽസ് ചേർത്ത ഫുഡ്സ് ഒന്നാമത പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല ലോ ഇപ്പ ഉണ്ടാക്കുന്നത് ഇപ്പം മെഷീൻസിൽ പെട്ടെന്ന് നമ്മള് വിചാരിക്കും മൈതേല അതിനകത്ത് ഇതിനകത്ത ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ പാക്കറ്റിന്റെ പാക്കിൽ അതിനകത്തെ കണ്ടൻസ് കാണുമ്പോ തന്നെ അറിയാം എല്ലാം രാസം രാസ
ആ കേടു ആ പണ്ട പണ്ടത്തെ അത്ര ഗുണല്ല അപ്പ ഇണ്ടാക്കണ ശരിയാണ് അയ ബേക്കറിനോടാണ് അധികം ഒരു ത താല്പര്യം
ഉം അപ്പൊ ഞ എന്റെ ഒരു ഫ്രണ്ട്ന്ന് പറഞ്ഞ കഴിഞ്ഞാല് നമ്മൾ എവിടെ പോയാലും ബ ഈ പാക്കറ്റിന്റെ ബാക്ക് നോക്കും അതിനകത്ത് എന്തൊക്കെയ ഉണ്ടോന്ന് നോക്ക എത്ര കാർബോഹൈഡ്രേറ്റ്സ് എത്ര പ്രോട്ടീൻ എത്ര ഫാറ്റ് എത്ര മിനറൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോ ൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവൾൊ ഒരു ഫുഡ് ഐറ്റം വാങ്ങത്തുള്ളൂ നന്ക്കിൽഓഡ് ഹലോ ഹലോ കേൾക്കുന്നില്ലേ
അല്ലെ അ അങ്ങനെ നമ്മള് എന്താ ഇത് വാങ്ങുമ്പോളോ ആഹ് കേക്കണ്ട് കേക്കണ്ട് ഹലോ ഓ കേക്ക ഹലോ അൻക്ക് കേക്കണില്ല
കേക്ക്ന്ന് കേക്ക്ന്ന് ആഹ് നമ്മളിപ്പോ ഒരു ഫുഡ് ഐറ്റംസ് അല്ലെ ഈ ബേക്കറി ഒക്കെ വാങ്ങുമ്പോഴായാലുവേ
ആഹ്
ഇങ്ങനെ നോക്കും എനിക്കതെങ്ങനെ കാൽക്കുലേറ്റ് അവക്കറിയാം അവൾ അങ്ങനെ നല്ലത് നോക്കിയൊക്കെ വാങ്ങാറുള്ളൂ പിന്നെ ഷുഗർ ഉള്ളത് നോക്കും എന്തോ ഷുഗർ ആണെങ്കില് അത് കഴിക്കാൻ നല്ലതായിട്ടുള്ളൂ അല്ലെങ്കിൽ മറ്റേത് കെമിക്കൽ ആയിട്ടുള്ള ഷുഗർ ആണെങ്കിലും അവളത് കഴിക്കില്ല
ആഹ് ആഹ് അയിന്റെ മോള് ഇങ്ങനെ പറയണ്ട് മധുരം കുറച്ചാലന്നെ ഒരു വിധം ശരി തടി പോകും പറയും
ആഹ് ശെരിയാ മധുരം കുറയ്ക്കാംന്ന് വെച്ചാല് ചായക്കാത്ത് മധുരം ഇടാതെ കഴിക്കാം. അല്ലെങ്കില് നമ്മള് ഒന്നും മധുരം ചേർത്ത് ന്ന്ച്ചാ പായസം അങ്ങനെ ഒന്നും കുടിക്കരുത്. അല്ലാതെ നമ്മളിപ്പോ ഫ്രൂട്ട്സ് കഴിക്കാം. അതില് അതിനാത്തൊള്ള മധിരല്ലേ? അപ്പൊ കൊഴപ്പ ഇല്ല.
ആഹ് അതെ ഞാനൊക്കെ ഒരു കല്യാ നമ്മള് കല് ല്യാണ ഇപ്പ നമ്മള് ഡൈറ്റ് എടുക്കണ സമയത്ത് നമ്മക്ക് ആ ഡൈറ്റ് എടുക്കണ സമയത്തേക്കായിരി ഏതെങ്കിലും ഫങ്ഷന് ഇതുണ്ടാവുക പരിപാടികളൊക്കെ ഉണ്ടാവുക. ഇപ്പ ആ പരിപാ അതാണ് ഇപ്പൊ ഇജ്ജിപ്പോ പറഞ്ഞ മാതിരി രാവിലെ നമ്മളങ്ങനൊക്കെ തിന്ന് പിന്നെ ഉച്ചക്ക് ഇങ്ങനൊക്കെ തിന്ന് പിറ്റേന്ന് രണ്ടീസം കഴിഞ്ഞിട്ടേക്കാരും നമ്മള് ഒരുങ്ങണ നേരത്തേക്കാരും നമുക്ക് പരിപാടികൾ ഉണ്ടാകുന്നു.
ആണ്.
പിന്നെ പിന്നെ എന്താ തിന്നണ്ടിയെ? പിന്നെ ഉച് ചക്ക് ഉച്ചകത്ത് എന്താ ചെയ്ക? ക കഴിക്കണ്ടിയേ?
ഉച്ചയ്ക്ക് എന്തുവായാലും ചോറ് ഒഴിവാക്കത്തില്ലല്ലോ? അപ്പൊ കൊറച്ച് ചോറെടുക്കുക. പിന്നെ പറയുന്നത് പ്രോട്ടീൻ ആയിട്ട് നമ്മള് കൊറ ഒന്നെങ്കി നമുക്ക് പയറോ അല്ലെങ്കില് കടലയോ അല്ലെങ്കില് സോയാബീൻ ഒക്കെ നല്ല പ്രോട്ടീൻ സാധനമാന്നാ പറയുന്നെ. പിന്നെ അല്ലെങ്കി ചിക്കൻ ചിക്കനും കഴിക്കാന്ന് പറയുന്നൊണ്ട്. ചിക്കൻ
ചിക്കൻ പൊരിച്ചരുത് എന്നില്ലേ? പൊരിക്കാതെ കഴിക്കണം എന്നാ ആഹ്
അപ്പൊ ഇച്ചിരി എണ്ണയിട്ടൊക്കെ അല്ലെങ്കില് ഇപ്പൊ എയർ ഫ്രയർ ഉണ്ടല്ലോ അതിലിപ്പം എണ്ണ ചേർക്കാതെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടു
ആഹ് ആഹ് ആഹ് ചെയ്യാ ചെയ്യാം. നമ്മള് ആഹ് അത് എണ്ണ വരൂല അയില് ഇല്ലേ?
ഇല്ല എണ്ണ ചേക്കണ്ട. നമ്മള് എയർ ഫ്രയറിനകത്ത് ഇത്ര ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്താ മതി
ആഹ് ആഹ് പിന്നെ അത് തടിക്ക് നല്ലതാണ് പിന്നെ എന്താ പിന്നെ ക അയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിന്നത് കഴിഞ്ഞിട്ട് എന്താ കഴക്കണ്ടേ
പിന്നെ നമ്മൾ ചായ കുടിക്കാത ഇരിക്കുന്നതായിരിക്കും നല്ലത് കാരണംന്ന് പറഞ്ഞാൽ ചായക്കകത്ത് ഇടുന്ന ഷുഗർ ഷുഗറോ ഒന്നാമത് കെമിക്കലാ, ചെലര് പറേന്നത് ഷുഗറിനേക്കാളും നല്ലത് ശക്കരയാ അല്ലെങ്കി പനങ്കൾക്കണ്ടോ അതൊക്കെയാന്ന് പറയാം ഷുഗർന്ന് പറ കൊറെ നമ്മൾ കരിവ് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് പിന്നെ കുറ ചെയ്തിട്ടാ പിന്നെ ഷുഗറ് ആയിട്ട് മാറുന്നത് അതുകൊണ്ടായിരിക്കും ക്കാൻ ഡോക്ടേഴ്സ് ഒന്നും ഷുഗർ കഴിക്കാൻ പറയാത്തത്.
ആ ശർക്കരേ ഇട്ട് ഞാ ചായ കുടിച്ചേണ്ട് അത് നല്ലതാണാവലെ
ഞാൻ ശർക്കര ഇട്ടൊന്നും ചായ ചായ ഞാൻ ശർക്കര ചായ കുടിക്കും ശർക്കര ഇട്ട് ഇതുവരെ കുടിച്ചിട്ടില്ല
അല്ലേ ഏ ശർക്കരടോ ആ ഞാന് അങ്ങനെ ഈ ഒന്നാമ ഈ മധുരത്തിന്റെത ഇഷ്ടം ഉണ്ടായോണ്ടേക്കാരും ചായൽ മധുരടനം അല്ലാതെ കുടിക്കാൻ കഴിയൂല്ല മധുര ഇടാതെ കുടിക്കാനും കഴിയൂല്ല എറെ മോള് പറയും എന്താ അങ്ങനെ ക ഇതയ്യാണ്ട്ന്നെ കുടിക്കനെ ചെയ്യരുത് കറി
പിന്നെ ഇപ്പഴത്തെ കുട്ടികളൊന്നും അങ്ങനെ ചായ കുടിക്കല ഇല്ല അവർക്ക്
കുടിക്കൂല കുടിക്കൂല ആഹ ചായ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടല്ല ഞമ്മ ഞങ്ങളെ പണ്ടില്ല ഇല്ല അതേ എല്ല ഒരു ഇതാവുമ്പോ ചായക്കനോ നടെ രാതിീകര ഇതാ അതുകൊണ്ട് തന്നെയാണ് തടിയും വന്നത് പലഹാരങ്ങ തിന്നും ഇപ്പൊ ഇചി പറഞ്ഞ മാതിരി രാവിലെ നല്ല ഇങ്ങനെ പച്ചക്കറികളും കറിയും ഇതൊക്കെ കൂട്ടി കടല അങ്ങനെയൊക്കെ കൂട്ടിയാല് കൊറേൊക്കെ ഞാൻ തടി പോകവും ഇപ്പച്ചൻ എങ്ങനെ ചജ പറഞ്ഞപ്പോ അങ്ങ് തോന്നുക നമുക്ക് ഒരു ഇതായി വരമന്നില്ലങ്ങങ് തോന്നും ഭക്ഷണം ക്രമീകരിച്ച് വന്നാൽ നാല്
ആ ഭക്ഷണം ക്രമീകരിക്കണം കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം അപ്പം പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കരുത്
എക്സസൈസ്
എക്സസൈസ് ആയാലും ഫുഡ ആയാലും
ചെവണ്ടൈ
ആഹ
ഞങ്ങളവിടെ ഒരു മെക്സവ് ഇതുണ്ട് എക്സസൈസ് രാവിലെ അപ്പൊ ഏർ ഞങ്ങവിടുന്ന് രാവ ഏ അത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു വോക്കണ്ട മെക്സെവൻ ആണ എക്സസൈസ് തന്നെ അത് ഇരുപത്തൊന്ന് എക്സസൈസാന്ന് തോന്നുന്നുണ്ട് ഞങ്ങളവിടെണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് എന്താ അങ്ങനത്തെ ഒരു എക്സസൈസ് എന്നിട്ട് അത് അ ഇത് നമ്മൾക്ക് ഇരുപത്തൊന്ന് ഇതാ എക്സ ഞങ്ങ ഓരോ പഞ്ചായത്തില ഇങ്ങനെ തുടങ്ങിയതാ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് ആണുങ്ങ പറഞ്ഞു തരും അങ്ങനെ പോയിനി കുറച്ച് കാലം ഞാൻ ആറ മണിക്കൊക്കെ അങ്ങനെ പോയിനി പിന്നെ എച്ച് പോക ആ നേരം നമുക്ക് സ്കൂൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പാചകങ്ങളൊക്കെ ഇതാക്കി കൊടുക്കണ്ടേ സ്കൂൾക്കൊക്കെ ശരിക്കും കൊടുക്കാനായപ്പോ അപ്പൊ നിർത്തിച്ച് അത് നല്ല സുഖമാണ് അത് ചെയ്ത് കഴിഞ്ഞ ആ ഇജി പറഞ്ഞ നല്ല കാര്യ നല്ല അത് പോയിനെങ്കി നല്ല സുഖ ഇണ്ടായിനി അത് പോയില്ല ആ എക്സസൈസ് നീ എന്താ പിന്നെ എന്തെങ്കിലും ഭക്ഷണത്തിനന് രാത്രി അങ്ങനെ വൈകുന്നേരം അങ്ങനെ എന്ത ചെയ തിന്നണോ വെള്ളം കുടിക്കേണ്ടി വരൂല്ലേ നല്ലോ
ഉം ആഹ നമ്മൾൊ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നല്ലേ പറയാറ്
മ മൂന്ന് ലിറ്റർ ആ് വള്ളം കൂതന്നെ കുപ്പിയില ആാക്കിയാണ്ട് ഇങ്ങനെ വെക്കൽ തന്നെയാണ് മൂന്ന റ്ററാ അ അത്ര ഒന്നും കുടിച്ചൂല
ആ ഒരു ലിറ്ററൊക്കെ കുടിക്കാം ഒരു ലിറ്റർ ഒന്നര ലിറ്ററ ഒക്കെ മിനിമം കുടിക്കാം
ആ അങ്ങനെയൊക്കെ കുടിക്കും ഒരാൾൊക്കെ ഞാൻ കുടിക്കണണ്ട് ഒരു ലിറ്ററ് ഒന്നര ലിറ്ററ ഒക്കെ ടിക്ക ഏ പിന്നെ ആ ആയിക്കോട്ടെ